ആഹ് കോള്.
കോള് കട്ടായി പോയ് എന്ത്‌ പറ്റി? നെറ്റ് പോയോ?
അതെ ഞാന് ഹോട്ട്സ്പോട്ട് ഓണാക്കിയതായിര്ന്നേ. അപ്പൊ പിന്നെ മറ്റേ ഫ്ലൈറ്റ്മോടായി.
ആഹ് ആഹ് അഹ് അത് കട്ടായി പോയി.
അതെ ഞാൻ വിളിച്ച് നോക്കി ഹലോ ഹലോന്ന്.
കൊറേ നേരം ഹലോ ഹലോന്നും പറഞ്ഞോണ്ടിര് ക്കറിയാ ഞാൻ ചോയിച്ചത് മറ്റെ മറ്റേ നമ്മുടെ മാവിൽ മാങ്ങയില്ല്യോ.
ആഹ്
മാങ്ങ അത് എന്ത് ടൈപ്പ് മാങ്ങയാ? മാങ്ങക്കാത്തന്നെ പോ മാങ്ങയോ അതെന്തൊരു മാങ്ങയാ
അതിന് എന്ത പറിയാ? ഒരു വട്ടത്തുള്ളരു സൈസ്....
വട്ടത്തത്തിലുള്ള ആ ആ ആ ആ ആ.....
നമുക്ക് അറിയില...... എന്താ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല എനിക്കാകെ അതിന്റെ പേര് അതേ അറിയും വേറെന്തൊക്കെ..... പറയു തോന്ന്.....
ആ എന്തോ. കൊറേ ടൈപ്പ് വാങ്ങില്ല്യായാ. ഉം ച്ച് പുളി പുളിയള്ളയണോ.
അത് പുളി ആ പുളിയുണ്ട്. ഉം പച്ച. പച്ച തന്നെ തിന്നാ നല്ല ടേസ്റ്റുമാണ്.
ആ ആഹ് ആഹ് ആഹ് ആഹ്.
അത് അച്ചാറിട്ടാ സൂപ്പർ ആരിക്കും.
ഏ ചക്ക വരിക്കയാണോ?
തേമ്പരിക്ക ആ.
തേൻ വരിക്കാ ആ അപ്പൊ പിന്നെ അത് എടുക്കാൻ ആളുകൾ വരു ആരിക്കുല്ലോ?
അതിന് മാത്രം ഒന്നും അതിലുണ്ടാവില്ലാ അത് ഞങ്ങക്ക് കഴിക്കാനെ ഉ
അതെ ആഹ്‌. ആ മറ്റെ തേൻ വരിക്കെന്ന് പറയുമ്പം നല്ലേ ചുമന്ന കളറാണോ?
നല്ല മഞ്ഞ കളറയിരിക്കും പഴുത്താല് ഉം.
ചുവന്ന കളറ് ചക്ക ചുമന്ന അല്ല ഒരുമാതിരി ഓറഞ്ച് കളറ്.
അതല്ല ആഹ് കണ്ടിട്ടുണ്ട്.
ഇവിടെക്കെ തേൻ വരിക്കേന്ന് പറയുന്ന ആ കളറ്.
ആഹ് ആഹ് ഇത് പിന്നെ ചെറിയ മധുരം വെച്ചാൽ മതി നല്ലേ
ആഹ് ആഹ്. അപ്പൊ അത് വറക്കാനൊക്കെ നല്ലതായിരിക്കുവല്ലോ?
ആ പക്ഷെ അധികം കട്ടിയ ഒന്നു അല്ല അധികം കട്ടി കട്ടിയുണ്ട് കുരുവും നല്ല വലുപ്പം ഉണ്ട്. നല്ല പൊടിയുള്ള കുരുവൊക്കെ ആയിരിക്കും. പിന്നെ ചക്ക ഇതിലുണ്ടായാല് ആൽവക്കക്കാരൊക്കെ കൊണ്ട് പോകലുണ്ട്. പക്ഷെ നിങ്ങള് കൊടുക്ക് ക്കൊ ഓ ഇതിന് പ്രത്യേകം ടേസ്റ്റ് ച്ചയാണ് പിന്നെ എന്റെ ഹസ്ബൻറ് ഒക്കെ വന്നാല്. ഇതിനായിട്ട് പിന്നെ ക ആ സമയത്ത്. ത് കിട്ടിയില്ലാ എന്ന് പരാതി പറയല്ലേ. കിട്ടി കിട്ടാത്ത സമയത്ത്. ടേസ് അത്രയും ടേസ്റ്റ് അല്ലേ. വേറെ ആരെ കിട്ടാനില്ല.
ഇല്ലില്ല എല്ലാട മറ്റേ ഊഴച്ചക്കയാണ് കൂടുതല്
എല്ലായിടത്തും ബത്തവന നട്ട് പിന്നെ കുഴച്ചക്കേ ഉള്ളു
ആഹ
ഞാന അതെ അതെ പിന്നെ അത്ന്നാ വ പി പിടിക്കുകയില്ല
അതെ അതെ വൈദ്യ വേദ് ന അതെ
പിന്ന അത് അത് വർത്താനും കൊള്ള അന്താ കൊഴപ്പില്ല തോന്നേ
ആഹ ആ വ പക്ഷെ നമ്മൾ പിന്നെ മഴ പെയ്യുന്നതിന് മുമ്പ് വെട്ടണം അല്ലെങ്കിൽ വെള്ളം ക
അതെ അതെ അതെ
പിന്നെ കിഴിങ്ങത്തില്ല ഓർക്കുമ്പോ
ആ എന്റെ ഹസ്ബൻഡന്റെ നാട്ടില് പറയുക കൂഴിച്ചക്കണ ഞൾതിന് പറ പറയാ ഇതാ എന്താ പറയാ വേറൊരു പേര് വറിയരുന്നു
ആഹ
പഴചക്ക
ആഹ ആഹ
അങ്ങനെ അറിയാം
ആഹ ആ
അത് ഈ ബബിളൾക്കൽ നിന്ന പോലെ ആകൂല്ലേ
ആ ആഹ ആച്ച നമ്മുടെ തൊണ്ടല്ലേ തൊണ്ടക്കുരുങ്ങ തൊണ്ടല്ലേ തൊണ്ട കുരു
ആ
എന്റെ കൊച്ചു നാള് എനിക്ക്ങ്ങനെ പറ്റിയിട്ടുള്ളത്
ആ ആ
തൊണ്ടയ കുരുങ്ങിയിരുന്നു
ഉ പിന്നെ ട്രിപ്പ ഒക്കെ പോയ ഈ വർഷ
ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് പോയി
ആ
ഉം അല്ലതാ ദൂരോട്ടൊന്നും പോണില്ല
ആഹ ഹസ്ബൻഡ് എന്ത ചെയ്യുന്നു
ഹസ്ബന്ഡ് ഗവൺമെന്റ് സർവീസില ഉം
ആ അത്യാവശ്യം ചെയ്യും
പൊർത്ത്ന്ന് എട്ക്കോ
പൊർത്ത്ന്ന് അതിന് മാത്രം ഒന്നും അറിയില്ല അത്യാവശ്യം നമ്മുക്ക് വണ്ണം കൊറക്കാനും
ആ അത്യാവശ്യം കാര്യങ്ങൾ
കൂൺ ചെയ്യ്ന്ന്ണ്ടോ
ആദ്യം ചെയ്യാര്ന്ന് തേപോലെ ആ ഇ ഇപ്പം നമ്മടെ മാത്രേ
ആഹ വീട് ഏ വീട് പിന്നെ റോഡ് സെയ്ടാണോ
റോഡ് സൈഡ് അ അ ആ ഏകദേശം ആ എന്ന് വെച്ചാ മെയിൻ റോഡല്ല
ആഹ് ആഹ് വേല്യ ഫാമിലിആണോ വലിയ ഫാമി ആണോ
വല്യ ഫാമിലി ഒന്നും അല്ല ഞങ്ങള് അച്ഛൻ അമ്മ ഹസ്ബൻഡ് മോൻ
ആഹ് ആഹ്
ഉം ഹും
മോന് നാലാ ക്ലാസ് ഹലോ ഒന്നുല്ലേ ഉദാഹരങ്ങള് ഒന്നു
ഒന്നില് ഒന്നില് ഒന്നിട്ട് ഒന്നില് പിന്നെ
ഹേ എന്താ സ്പെഷ്യല് ഇന്നുണ്ടാക്കി
സ്പെഷ്യൽഇന്ന്ന്ന് ഇന്ന് ഞാ അമ്പലത്തിന്നാരുന്നു ഊണ് അമ്പ അമ്പലത്തി ഉത്സവായിരുന്നു ഉത്സവായോണ്ടേ
ഉൽസവോ
ആഹ് ഉത്സവായിരുന്നു അമ്പലത്തിൽ ഊണ് ഒണ്ടായിരുന്നു പോയി ഊണക്കെ കഴിച്ച് പായസൊക്കെ ഒണ്ടായിരുന്നു എല്ലാം കഴിച്ച്
ആ ആ ക്കെ വരോ ഉത്സവത്തിന്
ആനയില്ല വൈകുന്നേരം മറ്റേ ഇതുണ്ട്
വര വരവാണോ ആ ആ നാടകം ഗാനമേള അങ്ങനെ എന്തൊക്ക
നാളെ രണ്ടു ദിവസം മറ്റേ കൈകൊട്ടികളി ഉണ്ടായിരുന്നു ഇപ്പം മറ്റേ ട്രെൻഡ ന്നില്ലേ
ആഹ് അതെ അതെ പിന്നെ ചില സ്ഥലത്തൊക്കെ മക്കളെ ഓരോ വീടുകളും മ മക്കള തന്നെ കളിക്കല്ലോ
ആഹ് മക്കളാ ആഹ് ആ മക്കളാ എല്ലാരും കളിക്കും
ആ പിന്നെ ആ അതെ അതെ
ഒരു നാടിനാഘോഷിക്കാൻ കിട്ടുന്നത്
അതെ അതെ ഇപ്പൊ സ്ത്രീക ഇപ്പൊ സ്ത്രീകക്ക് ഫ്രീ ആയിട്ട് യാത്രയൊക്കെ ചെയ്യും ആഹ് ചെയ്യാലോ നമുക്ക് ആഹ് കേറിയിട്ടുണ്ട് നല്ല സുഖമായിരുന്നു അളൊന്നും ഇല്ലായിരുന്നു
ആളില്ലാരുന്ന് ആ ആ പക്ഷെ ഇതിലേക്ക് ഇവിടെ പോന്നെടെല്ലാം ഭയങ്കര തിരക്കാ
ആണോ ആ ആ ഞങ്ങളെ ഈ ഭാഗത്ത്
ആ ആ നമ്മടെ നേരത്തെ ഉണ്ടായിരുന്നോ ട്രാൻസ്പോ നിസതോ ഇത് വന്നതിന് ശേഷം ത്തണ്ട് ആ അതൊന്ന് പ്രിയദർശ ക്ഷണി ആക്കില്ലേ
അതെ അതെ
അപ്പൊ പശു ആ റാണി ആഹ മെയിൻറോഡി കൂടെ പോന്നേന് അയിനത്ത് തെരള ട്ടോ
എന്താ മനസിലായില്ല
കൂടെത്തു വന്നാ ബസ് ഇല്ലിയൊ
ആഹ
പ്രിയദർശിനി അതിനത്തു പക്ഷെ തെള്ളാ തെള്ളാണ് രാവിലെ വൈ - ട്ടും കേയറാനേ പറ്റത്തില്ല
ആഹ് ആഹ്
അത്ര ഇ തെടുവാ എന്നാ പറ
ലോങ്ങ് ഒക്കെ പോവാൻ സുഖല്ലേ
നീ കേറീട്ടില്ല കേട്ടോ
ആഹ് പതിനഞ്ചിനല്ലേ വന്നത്
ആ വന്നത് ഞാൻ കേറിയിട്ടും ഇല്ല അങ്ങനെത്തെ ബസ് കണ്ടി കണ്ടിട്ടും ഇല്ല
പ്രിയദർശിനി ഈ ബോഡ് വച്ച
ഞാന് അതില് കേയറുകയും ചെയ്ത് അന്ന് തന്നെ കേയറുകയും ചെയ്ത്- അന്നൊരു യാത്ര പോവാനുണ്ടായിരുന്നു ആ ഹോസ്പിറ്റേ അമ്മായി അച്ഛൻ അട് - വിറ്റ് വിറ്റ് കാണാൻ പോയതായിരുന്നു
ഉം ഉം ഉം
കേറിയേം ചെയ്ത്
ആഹ്
ബരിയാണി ചെയ്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതില് കേറി
എങ്ങനുണ്ടായിരുന്നു എക്സ്പീരിയൻസ്
നല്ല എന്താ പറയാ ആരും ഇല്ലായിരുന്നു ഇതായിരുന്നു പോവേ
അല്ല ഫസ്റ്റ് ഡേ കേറുമ്പം എന്തോ ഇതൊക്കെ തരിത്തില്ലേ എന്തരോ പലഹാരവോ ആഹ് അത് ഫസ്റ്റ് ട്രിപ്പി കേറുന്നവർക്കായിരിക്കില്ലേ ഉം കാരണം ന്തോ പായസം വെച്ച് കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നല്ലോ
ആഹ് പക്ഷെ അങ്ങനെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഞങ്ങള നാട്ട ത്തെ അങ്ങനൊന്നും കൊടുത്തിട്ടില്ല തര്ന്നാക്ക് ഇണ്ട്ന്ന് പറഞ്ഞായിരുന്നു
എനിക്കിനി മെയിൻ മെയിൻ പ്രദേശം
ആ അതെ അതെ ആയിരിക്കണം. സുഖംതന്നെയാണ് ഞങ്ങൾ അത്യാവശ്യം മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ ഇവിടെ ഇങ്ങനെ ചെളിയായത് കാരണം വയലും പ്രദേശം ആയതുകൊണ്ട്.
ആഹ് ഹഹ് ആഹ് ഹഹ്
ഒക്കെ വേഗം രോഗം വരുന്നു ഈ വളങ്കടി പോലെ സമ്മിറ്റ്
അവിടെ ഇപ്പം മിറ്റത്ത് മൊത്തം ചെളിയാവും.
അതെ അതെ.
അതെ, അതിന് വേറെ പ്രതിവിധികളൊന്നും? ചെയാൻ പറ്റില്ലേ
ഉ അതൊക്കെ കണക്ക ഇത്തിരി കാര്യവേ പിന്നേം വെള്ളം അതിന്റെമേളിക്കൂടി കയറുമ്പോ... പിന്നെ അതങ്ങ് പോവും.
അത് വ... അത് വയല് നികത്തി ചെയ്തല്ലേ? വീട് വെച്ച്തന്നോ?
വയല നികത്തിയൊന്നുല്ല കൊറെ തോടൊക്കെ ഉള്ള ഞാൻ ഇ തോടില്ലേ തോടുള്ള ഏരിയയാണ്. തോട് എല്ലാം മൂടിയിട്ടൊന്നുമില്ല ചിലയിടത്ത് മൂടിയിട്ടാണ് വീട്.. െ ആഹ ശരി ആഹ ശരി. മന പ മഴ മ